ആഹ്
ആഹ് ആഹ്
ആഹ് എന്തൊക്കെണ്ട്?
സുഖാണ് കൊയപ്പല്ല്യ ഇങ്ങനെ പോണ്
മഴക്കെണ്ടോ?
മഴന്നെല്ലെ ഒള്ളൂ രണ്ടീസായിട്ട് മഴന്നൊള്ളൂ
ആഹ് ഇവടെപ്പെ ഇതരെ മഴല്ലായിരുന്നു ഇപ്പ മഴ പെയ്തു
ഇവിടെപ്പ മയ പെയ്തിട്ടില്ല ഇവിടെ രണ്ട് പണിക്കാരുണ്ടേ അത്കാരണം പെയ്യാതിരിക്കട്ടെ വച്ചിട്ട് ഉണ്ടാവ
ഫുഡൊക്കായോ
ആഹ് ഫുഡൊക്കയിക്ക്ണ് ഇഞ്ഞു ആവാണ്ട് കുറച്ച് കറി മീന് അയിലചെമ്പാന് കറി വെച്ചിട്ടുണ്ട് അത് പറഞ്ഞറിയോ
ആഹ് ഏഹ്
അയിലചെമ്പാന് എന്നൊക്കെ പറഞ്ഞേന്
ആഹ് അറിയും അവ് ഇവട ഇവടിം അത് തന്നേണ്‌
ഉം
പിന്നെ ആഹ് അപ്പന്ന് തിരക്കായിരിക്കൂല്ലേ പണിക്കാരതൊക്കെ ഉണ്ടാകുമ്പോ നമ്മളെ പോലെ ആവാൻ പറ്റൂല്ലല്ലോ നേരത്തിന് കൊടുക്കേണ്ടി വരല്ലോ ഭക്ഷണം ആഹ് ആഹ് കഞ്ഞിടത്ത് തന്നെയന്ന ഇപ്പ ഭക്ഷണം കൊറച്ച് കഴിയുമ്പോ മതിയാവും ആഹ്‌ പിന്നെ അയി ശരി അങ്ങനെയൊക്കെ വടെ അങ്ങനെ തന്നെയാണ് അയി സംഭവം ഞാനവിടെ വെച്ചാണ് ഫ്രിഡ്ജിലായിരുന്നു ഫ്രീസറിൽ അപ്പൊ ഐസ് ആയിരുന്നു ഇപ്പ അത് പോവണങ്കി തന്നെ രണ്ട് മണിക്കൂറാകും
അപ്പൊന്താ നേരത്തെടുത്തക്കൂലേ
ഇവിടെ നേരത്തെത്തെ അപ്പൊ ഇവിടെ രണ്ട് മണിക്കമ്മീ വരുള്ളൂ അപ്പൊ ആ കിട്ടുമ്പോത് രണ്ട്ണിയവും ഇ ഇന്നലെ വാങ്ങി വെച്ചതാ
അപ്പ എല്ലാം നേരത്തെടുത്ത് നേരത്തെ എടുത്ത്ച്ചുടെ നി ഫ്രിഡ്ജിന്ന്
അയ് ഞാൻ മറന്നും ചെയ്തോ
അയി ശരി
ആഹ്‌ ഒരോ പണിക്ക് മക്കളെ പറഞ് പറഞ് വിട്ടിട്ടുള്ളൂ അപ്പോൊ അവർ വണെങ്ക പത്തര പത്തെമുക്കാലാവും
ഏഹ്
നാപ്പത്തഞ്ചാവും ഉം
ഇവിടെ പ്പ എട്ടരക്ക് പോവും
അതയി ശരി ആഹ്‌ ഇവിടെ ഭയങ്കര എൽ കെ ജി ണ്ട് അപ്പൊ ഭയങ്കര കരച്ചീലോക്കെ ആയിട്ട് ഒരു മണിക് ഓള് അവളടെ കരച്ചിലിനണ്ടാവും പോവോളം
ഓക്കെ
പിന്നെ ശരിയായി കിട്ടണം
ഉം അത് കൊറച്ചവസം കുടി ഇവിടെ വന്ന് ചേലെ കുട്ടിയാള് ഇന്ന വർക്കൊണ്ടാാവോ
അങ്ങനെയായിരുന്നോ ങ്ങളെ മക്കള്
എന്റെ മൂത്തത് അങ്ങനെയരുന്നു
ആഹ്‌ ഇവിടെ മൂത്തേനും രണ്ട് മക്കൾക്കും കുഴപ്പല്ലായിരുന്നു വക്കാണ് ഇപ്പ കുഴപ്പം
ഉം മൂത്തന് തീരെ പോവുലായിന് ഇപ്പളും പോണത് ഇഷ്ടല്ല നമ്മളെ ഇഷ്ടത്തിന് പറഞ്ഞായക്കണ്
ഇവള് അങ്ങനത്തെ എന്തിനാ പഠിക്ക ഞാൻ അങ്ങനെ വലുതായിക്കോട്ടെ പറഞ്ഞ പിന്നെ അങ്ങനെ ഓലൊക്കെ അങ്ങനെയല്ല പോണേ ഒര് എട്ടാം ക്ലാസ്സിലെത്തി മറ്റള് രണ്ടാം ക്ലാസ് ഇത്ര അധികംഞനക്കും അങ്ങനെ പഠിച്ച് അങ്ങനെ പോവണ്ടേ ഞാൻ അങ്ങനെണ്ട് വുതായിക്കോട്ടൊറഞ്ഞു
ഉം ഇവിടെ തീരെ പോവുലന്ന് ഞാൻ
ആഹ്‌ എല്ലാ കുട്ടിയക്കും മടിയാണ് മൈ എന്തൊക്കെ ആവുമ്പോ അധിക ഒരു മടിയാണ്
സ്കൂൾക്ക് ഇടന്നാട്ട ഞാ പോ പറ്റാൻ നേരത്തും ഇവിടൊന്നും കാണൂല വണ്ടിയിട്ട് അവിടുക്കെങ്കിലും പോയി ഉണ്ടാവും അങ്ങനെ ആൾക്കാരൊകേ പോ പറയും പിന്നെ ഇങ്ങനെ ആ ശരിയാ എവിടെങ്കിലും കൊണ്ട പോ
ഞമ്മക്കാണ് ബുദ്ധിമുട്ടില്ലേ അമ്മമാർക്കാണ് ബുദ്ധിമുട്ട് ഞാൻ പറയു ഓളെപ്പച്ചി പോയിപ്പച്ചാ നിങ്ങള് പറഞ്ഞയക്കേണ്ടോള അത്ര പോയാൽ മരുന്നാലും എന്ന നി പറഞ്ഞയക്കണ്ട അടുത്ത കൊല്ലം പറഞ്ഞയാക അടുത്ത കൊല്ലം ഇങ്ങന തന്നെല്ലേ അപ്പോ ഒന്നും കുടി കൂടിവരല്ല
ഉം എന്നിട്ട് പിന്നെ ഇവിടന്ന്ണ്ട കൊറച്ചാണ്ട് എടുത്ത കൊണ്ടോണം മെയിൻറോട്ടക്ക ബസ്സര്ന്നെ അവിടെ എത്തോളം എന്റെ തലൽ മുടിണ്ട് ഉണ്ടാവുല വലിച്ചിട്ട്
ആഹ്‌ അതന്നെ മുടി വലിച്ചു വര്ക്ക് ദേഷ്യം ച്ചക്കെ ചെയ്യാറില്ലേ അവര് പറിനോക്ക ആണ്ട് കേൾക്ക നമ്മളപ്പം
മറ്റവർക്ക് പിന്നെ കൊഴപ്പണ്ടായിട്ടില്ല ടിസ്റ്റർ
ഉം
ഇപ്പ മൂത്തോനും ഇപ്പളും എട്ടാ ഏഴാം ക്ലാസ്സ്ൽ എത്തി ഇപ്പളും
ആഹ് ചേലോൽ അങ്ങനയാ
എന്ത്‌ വരുമ്പളും നേരം വളിച്ചു വരുമ്പോ ഇക്ക് പേടിയാണ് ഇന്ന് പോ പോകൂലാന്ന് അറിഞ്ഞീട്ടാ വരാവോച്ചിട്ട്
ആഹ് ഞാന ഞാനും പറയല് ണ്ട് ഇൻക്ക് നേരം വെള്ക്ക്ണേ പേടിയാണ് അറിയല്
മം വരുമ്പോത്തന്നെ പോണില്ലാന്ന് പറഞ്ഞട്ടാ വരെ
ആഹ് പോന്നില്ലാന്നാ വര
ഉം
ഇവിടെ ഭയങ്കര മഴയാണ്
ഉം ഇബ്ട്ക്ക് മഴ മാറിക്ക്ണ് പ്പോ വെല്യാ കൊഴപ്പല്ല പൊറത്താണ് പണിക്കാര് അപ്പൊ അവർക്ക് മഴ പെയ്താല് ബുദ്ധിമുട്ടാണ്
ആഹ് മഴ വരുമ്പോ ബുദ്ധിമുട്ട് ആവുലെ
ആഹ് മതില് തേക്കാണേ
ആഹ് തേപ്പൊക്കെ ആവുമ്പോ എന്താച്ച ചെയ്ത് എന്നിട്ട്
താർപ്പായി വലിച്ചെട്ടീണ്ട് അവടെ അവര്
ആഹ് അങ്ങനെ വലിച്ച് ഇടേണ്ടി വരും വെള്ളം നനയാൻ പാട്‌ പറ്റില്ലല്ലോ
ഉം
പിന്നാ കൃഷിയൊക്കെ ചെയ്യ്ണ്ടോ വീട്ടില്
ഇല്ല ഇല്ല്യാ ആന്നുല്ല അത്യോക്കെ എന്തെങ്കിലും ചെയ് ആദ്യൊക്കെ ചെയ്തീനും കുടീന് ന്നടനൊക്കെ എന്തേലും പണി
അല്ല, അല്ലാതിന്നും സമയല്ല ല്ലോ? ലെ പറയ. മക്കളെതായാലും, നമ്മള് മക്കളെ പിന്നാലെ നടക്കണങ്കിലത് വാണം.
ഇപ്പ, അത് കഴിഞ്ഞ്. സ്കൂൾ തൊറന്നാ പിന്നെ,
സ്കൂൾ തൊറന ഓല് പോവോളം പത്തണി പത്തരയാവും. പിന്നെ, നാല് മണിയാവുമ്പോ വരും ചെയ്യും
ഇവിടെ, പത്ത്മണി എട്ടരക്ക് പോണം.
ആഹ്, എട്ടരക്ക് പോണ ല്ലേ? അപ്പൊ, മദ്രസക്ക് മദ്രസയിലേക്ക് പോവാറി ല്ലേ?
പ്രൈവറ്റയിറ്റാണ് അയിന്.
ആഹ്, അപ്പോ ഒന്നിച്ച് പറഞ്ഞേക്കു ലെ?
ആഹ്
അത് സംഖ്യവേണം. മൂന്നാളും കൂടിയ. ബസ്സ്‌ന ന്നെ ഒരാക്ക് ആയിത്തെ ആയിരത്തിന്റെ പൊറത് ണ്ട്.
ആഹ്, മാസം ഒരു നല്ലൊരു ബഡ്ജറ്റ് വേണ്ടി വരും. അയി, അതിനന്നെ വേറെ എടുത്ത വെക്കെണ്ടി വരും.
ഉം അതിന്, ഇവിടെ മദ്രസ് സൗകര്യം കൊറവാണ്. കൊറച്ച് ദൂരെയാണ്. അപ്പൊ, അങ്ങട്ട് ഒറ്റക്ക് കു ട്ടികൾ പോവാൻ വജ്ജാ, ഇപ്പം നായ്ക്കള് ഇല്ല.
ആഹ്
അപ്പത് കാരണം. ഉം മദർസ് പഠിപ്പ്‌ ണ്ടാവൂല. അപ്പൊ, പിന്നെ പ്രൈവറ്റ് ആകുമ്പോ, പിന്നെ രണ്ടു ആണ്ട്ണ്ടാവോ ല്ലോ?
അപ്പൊ പിന്നെ അയിലേറ നല്ലേ ന മ്മക്ക് ഇതന്നെയാണ്.
ഉം എടുത്ത് കൊടുക്കാൻ വേണം. പത്തു മാസം. പറഞ്ഞേന്, പറഞ്ഞേന് ഇങ്ങനെ കൊട്ക്കാ-
എല്ലാം വേണ്ടി വരും. ഓക്കെ നമ്മക്ക് ഗവൺമെന്റ് ആണെങ്കി നമ്മക്ക് യൂണിഫോമെക്കെ കിട്ടും.
ഉം ഇതാന്നും കിട്ട ന്നും ഇല്ല്യാ.
ഉം നമ്മൾ പിന്നെ, സ്കൂളിലാണ്. സെപ്പറേറ്റ് ആണ്. ഇത് മദ്രസ വേറെ യും, സ്കൂള് വേറെ യും ആണ്.
ഉം ഉം
ഇത്, ഫീസ് ഡേറ്റ് ആവണെന് മുന്നേ ബെസ്സിലെ ഇരുപത്തിനാലാം തീയതി ആമ്പോത്തിന്. ബെസ്സിന്റെ ഫീസിന് വിളി, പറച്ചിൽ തുടങ്ങും.
ആഹ്, ഇവിടെയും അങ്ങനെ തന്നെ വണ്ടി വണ്ടിക്ക് മൂന്നാക്കും വേണം.
ഉം
ഒരാക്ക്, അഞ്ഞൂറ്. ഒരാക്ക് യെ, മുന്നൂറ്റി നന്നൂറ്, ഒരാക്ക്, രണ്ടാക്ക് നന്നൂറ്.
ഉം, ഇവടെ അയ് ആയിരത്തി അയ്മ്പതാണ്, ഒരാക്ക് തന്നെ.
ആഹ്, നമ്മുടെ പിന്നെ ഇവടെ എടുത്താണ് നെഴുസറി അതോണ്ട്.
ഉം ഉം
ആഹ്, ആഹ് എന്നാലും ആയിരോക്കെ കൊട്ക്കാ അല്ലേ വണ്ടി എല്ലാം മ അപ്പെക്കെ അങ്ങനെ ന്നേ ആയിരം ഒക്കെയാണ് ചോ ഇവടെ നമ്മുടെ തന്നെ അങ്ങനണ്. നമ്മള് ഇവടെ കൊറാവാണ്. നമ്മള് പിന്നെ ദൂരം കൊറച്ച് ഇത് ആയോണ്ട് അത്ര വേണ്ടാ.
ഇവടെ കൊറച്ച് ദൂരതാണ് അതാണ്.
ആഹ് പിന്നെ മക്കള് വെരുമ്പം ചായക്കാടിയൊക്കെ എന്തേലും വാണ്ടി വരൂല്ലേ എന്തേലുണ്ടാക്കാണ്ടോ
ഉം എന്തെങ്കിലും ചായ ചോറ് കൂടെണ്ടായിനി ചായല്ലേ പറ്റുള്ളൂ
ഉം
ചോറ് കൊടുക്കാന് സ്കൂള്ക്കെന്നെ ചോറ് സ്കൂൾക്കെന്നെ ചോറ് കൊണ്ടോവൂലേയ്ന്ന്
ഇതാണ് സമാധാനം മക്കള് വെരുന്നേര്ത്ത് വെശപ്പ് മാറും മറ്റത് അത് ഒര്ഇത്ഇല്ലല്ലോ ന്നാ വെഷപ്പ് ആറൂലല്ലോ
ഒണ്ടോ
ആഹ് ബേക്കറിയും കടികളൊന്നും പിന്നെ ഒണ്ടാക്കില്ലൊ അല്ലോ ഓ അവർക്ക് അത് കിട്ടണം ആതേ പറ്റൊള്ളൂ പിന്നെ വെക്കേഷന് ടൂറൊക്കെ പോയിനോ മക്കളും പോയിനോ ടൂറൊക്കെ പോയിനിയേ യാത്ര
ഇല്ല്യ അങ്ങനല്ല്യ അട്ത്ക്കൊക്കെ പോവാന്നല്ലാതെ
ആഹ്
ഇത്പ്പോന്നു
ഉം യാത്ര ഈ മയും ഒന്നും ഇല്ലാ കൊറച്ച് മുന്നേ വെയിലും ആരുന്നു അപ്പൊ മയാണെങ്കി പിന്നെ ഓട്ക്കും പോണ്ടാ അപ്പൊ വീട്ട് കുത്തിരിക്കാ നല്ലേ
ഉം മയ ഒന്നല്ലേ മഴ അപ്പോളും പേടിയന്നേണ് വെയിലാണേ അല്ലേലും പേടിയന്നേണ്
ഈ അടുത്ത് ഡ്രസ്സ്തൊക്കെട്ത്തില്ലേര്ന്നോ പെരുന്നാള്ക്ക് ഡ്രസ്സക്കെട്ത്തിര്ന്നോ
ഏഹ് ഡ്രസ്സൊക്കെട്ത്ക്ക്ണു
ഉം ഏത് ഡ്രസ്സാ ഇഷ്ടം
ഞാന് ചൂരിദാറിന്റെ ബിറ്റ് എടുക്കലാണ് ന്നിട്ട് അടി
ആഹ് അയ്ശരി അട്പ്പിക്കലാവുംലേ
ഉം ഞാനധികം അട്പ്പിക്കലാ
ഞാൻ ആദ്യൊക്കെ അടിപ്പിക്കലാര്ന്ന് ഇപ്പൊ ഞാൻ ചുരിദാറ് വാങ്ങലാണ് റെഡിമെയ്ഡ് വാങ്ങും.
ഞാന് രണ്ടു പെരുന്നാക്കും ഇപ്പോ ബിറ്റ് എടുക്കന്നേ. ചെറിയര്ന്നാക്കുംട്ത്തതന്നെ വല്യര്നാക്കും എടുത്തു. വല്ല്യര്നാക്ക് രണ്ടെണ്ണട്
അയ്ശരിയാണ് ആഹ് റെഡിമെയ്ഡ്തന്നെത് നോ കണ്ടല്ല നഞമ്മള് അടി അട്ച്ചാൻ കൊടു കൊടുക്കണങ്കിലും വാണം. ഇപ്പൊ അഞ്ഞൂറുംതൊക്കെ അടിക്കൂലി തന്നെ ഉം.
അതന്നെ
ഇങ്ങക്ക്ലേ ഞങ്ങളെ ഇവിടയൊക്കെ അഞ്ഞൂറാ
റെഡിമേഡ് അടിക്കാനോ ഏ ചുരിദാറൊന്ന് അടിക്കാനാ. ഏഹ് എന്തത്രേ.
ഇവടെ അങ്ങനെ ഞാന് ഇപ്പൊ. ഞാൻപ്പഴൊന്നും അടിച്ചിട്ടില്ല കൊറേ മുന്ന അടച്ചന്നന്നെ അഞ്ഞൂറാ അപ്പൊ ഞാൻ പറയും കയ്യൂലത് പിന്നെ അതിലേറെ നല്ലത് റെഡിമേടാണ് ഇന്നിട്ട്പ റെഡിമെയ്ഡ്ന്നെ ഞാൻ വാങ്ങല്.
ഏഹ് ഇവിടെ നാന്നൂറള്ളു മുന്നൂറ്റി അറുപതാണ്.
ഉം ഇന്നാല് ഇവിടെ അയ്ന് ഒരു മാക്സി അടിച്ചണങ്കിലന്നെ വാണം. ഇവിടെ അയ്മ്പത്തഞ്ചാ അവിടെ.
ഇവിടെ മാക്സി ഒന്നും അടിക്കാൻ കൊടുക്കലില്ല ഞാനാണ് മെയിൻ മെഷൃനുണ്ട്.
ആഹ് അതവനവൻ പഠിക്കുന്ന നല്ലതല്ലേ. ന്നാ ശരീട്ടാ ഓക്കെ.
ഉം ഉം ഞാൻ ഞാൻ